ഹലോ. ആ കേക്ക്ണില്ലേ?
ആ ഓ കേൾക്ക്ണ്ട്.
മഉം പറെ
അതായതേ പണ്ടൊക്കെന്ന് പറഞ്ഞാല് പകല് ടൈമുകളിലൊക്കെ എനിക്ക് വീട്ടിലിരിക്കാൻ പേടിയായിരുന്നു. അത് കൊണ്ട് ഒരാള് മരിച്ച്ന്ന്‌ കേട്ടാ പിന്നെ ആ പ്രദേശത്ത് ഞാൻ നിൽക്കൂലായിരുന്നു. അത്രയും പേടിയായിരുന്നു അതായത് എന്ത ഈ രാവിലെ സമയങ്ങളിൽ പോലും. പിന്നെ ഞാൻ ജോലിക്കൊക്കെ പോവാൻ തുടങ്ങിയതിന് ശേഷം. വരവ് നേരം വൈകിയൊക്കെ വന്നില്ലേ?
ആഹ് ആ.
ആ ശരിക്ക് അങ്ങനെല്ല കെട്ട്യോ ഗൾഫിൽ പോയ സമയത്ത് പിന്നെ ഒറ്റക്ക് നിക്കണ്ടി വന്നു അന്ന് ഒറ്റക്ക് നിക്ക് ക്കാ ന്ന് പറഞ്ഞാല്. ഞാന് നാല് ഭാഗത്തും ലൈറ്റിട്ട് വെക്കേനു. അന്ന് അയൽവാസികളുടെ പരാതിയായിരുന്നു. ഓൽക്ക് ഉറങ്ങാൻ കഴയില്ലാ ജനലിന്റെ ഉള്ള് കൂടെ വെളിച്ചടിച്ചി ട്ട് ഉറങ്ങാൻ പറ്റില്ലാന്നൊക്കെ ക്ക് പേടിയായോണ്ട് എനിക്ക് സമാധാനം - സ്വര്യം തരൂലായിരുന്നു തൊട്ടടുത്ത വീട്ട്ത്തെ താത്ത. ഓലെ കെട്ടിയോനും ഓലും കെടക്ക ക്കുന്ന റൂംമില്ലേ ങ്ങളാ ആ റൂമിന്റെ വേറെ ഒരു സൈഡില്ല ഞാൻ എല്ലാ ഭാഗത്തും ലൈറ്റിട്ട് വെക്കും. ഡൈനി ഹാളിൽ ലൈറ്റിട്ട് വെക്കും. അന ഒരു പേടി ഒര് സ ഒരുതിന്.
ശെരിയാണ്. ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ലൈറ്റ് ഇട്ടട്ട്, ഞങ്ങളെ റൂമിലോട്ടാ ലൈറ്റ് വര്ണെ. അപ്പൊ ഞമക്ക് എന്തായാലും ഉറങ്ങാൻ കഴിയൂല്ല. ആ അപ്പൊ അവര് അവര്ക്ക്ന്തായാലും ബുദ്ധിമുട്ടുണ്ടാവല്ലോ. ആ.
ആ പൊർത്ത് ലൈറ്റിട്ടിട്ട് എന്താ പേടിക്ക്
എന്റെ കെ ഞങ്ങൾ ഏ കെടക്കുന്ന റൂമില് അത് നേരെ ഓപ്പോസിറ്റ് ആണ് സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത് ഇവിടെ. അയിന്റെ വെളിച്ചം നല്ലോണം റൂമിലേക്ക് ഉണ്ടാവും. അതോണ്ട് എൽ ഇ ഡി പോലും ഇ ഇട്ട് വെക്കണ്ട ആവശ്യല്ല.
ആഹ് ആ അപ്പൊ അനക്ക് മനസ്സിലായില്ലേ.
ആ എനിക്ക് പക്ഷേ ബുദ്ധിമുട്ടില്ല. എനിക്ക് എപ് എൽ ഇ ഡി ഇട്ട് വെക്കണോം. ഞാൻ എൽ ഇ ഡി ഇട്ട് വെക്കുന്നവനോട് ചീത്തേക്കും. അപ്പൊ ആ വെളിചെള്ളോണ്ട് ക്ക് സന്തോഷല്ലേള്ളൂ.
അങ്ങനെ. അങ്ങനെ വെളിച്ചം കൊണ്ട് എങ്ങനെ ഒറങ്ങാ.
ൻക്ക് ഒറക്കുന്നേല് തായിട്ട് പ്രശ്നോന്നില്ല.
ഉം ഉം എന്നിട്ട് ഇന്നലെ തന്നെ കെടന്നു ന്ന പറഞ്ഞേ മക്കള് പോലും ഇല്ലാതെ?
ഉം ആ അങ്ങനെ മാ മാറിക്കിട്ടിയത് ഇങ്ങനേണ്. ഞാൻ പിന്നെ ജോലിക്ക് വരാൻ തുടങ്ങിയ സമയത്ത്, എട്ടരാവൂലെ അവിട്ന്ന് എട്ടരാവും അവിടുന്ന് എറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കണം. കുറച്ച് ഇങ്ങോട്ട് നടക്കാണ്ടല്ലോ. അപ്പ ഇ ഒറ്റക്ക് നടന്ന് വന്ന് വന്ന് വന്ന് വന്ന് കിട്ടനെ വിളിച്ചാ മോ - ഇപ്പത്തുട്ടാ വന്നുട്ട ഇതാ വന്നുന്ന് പറയും ഞാൻ നടന്ന് വീട്ടിലെത്തിയാലും മൂപ്പര് എത്തൂല
ഉം വരുനുണ്ടോലോ. വര ന്ന്‌ ണ്ട്‌.
ഉം മോപ്പേ ഇത് ഫ്രണ്ട്സിനോടൊക്കെ അല്ല വർത്താനം പറഞ് നിന്നാല് വെക്കൂല.
ഉം ഉം.
ഫോൺ വിളിചിക്കുന്നോണ്ട് ചീത്തീം കേക്കും ഇപ്പം വരുമ്പോ കാണുന്നന്നെ ഫോൺ വിളിയേ - വിരിച്ചിടാൻ പോട്ടെ. വരുന്നുണ്ടോ?
ഇല്ലല്ല
ആഹ അറിയൂല അന്ന് പണിക്ക് പോയിട്ടുണ്ട്
ആഹ് ഇന്ന് മഴ ആയിട്ട് പണിയുണ്ടോ
ഇപ്പം പോയത ഇത് ഇതുവരെ എണീറ്റില്ലായിന് ഇപ്പ എണീറ്റ് അങ്ങട്ട് പോകുന്നണ്ടക്കണ്
ഏ വണ്ടി ഇടുതാ പോയേ
വണ്ടി എടുത്താണ് പോയത് എങ്ങട്ടാണ് പോയെന്ന് ഓർമ്മല്ല ഇനി അവിടീം ഇപടീം കൊണ്ട് - ചിലപ്പോ ഏടെങ്കിലും കൊണ്ടു വിടാനൻ അല്ലെങ്കിൽ വല്ല കൊറിയറിസ്റ്റം ഒക്കെ ഉണ്ടാവും
ആഹ് ആഹ
എടുക്കാനൊക്കെ
ആഹ ആഹ
പിന്നെ
അപ്പൊ വരുമ്പേക്ക് ചോറ് വേണ്ടിയേരില്ലേ ആഹ അപ്പൊ മക്കളവിട്ന്ന് ചോർന്നിട്ടാ വരാ
മക്കള് ഒരു പോ അനിയത്തി ഇപ്പ ഇന്ന് പോവും അപ്പോഓള് പോയി കഴിഞ്ഞാൽ വിളിക്കണന്ന് പറഞ്ഞിട്ടുണ്ട്
ഏ അപ്പൊ നീ പോയില്ലല്ലോ
ഞാൻ പോയില്ല ഓലു മിനിയാന്ന് ഇങ്ങോട്ട് വന്നില്ലേ
നേര ഇങ്ങോട്ടാ വന്നെ
അല്ല വീട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്ന് രാത്രി ഇവിടെന്ന് പോയ
എല്ലാരും ഇണ്ടായിരുന്നോ
എല്ലാരും ഇല്ല അനിയത്തി ആ അനിയത്തി പിള്ളേരും മുയ്‌വൻ ഉണ്ടായിരുന്നു
അവിടെള്ള പിള്ളേര് മൊയിവോ ഇണ്ടായിരുന്നോ
എല്ലാരും കൂടെ ആ ആ ഇപ്പത്തര എല്ലാരും കൂടെ മക്കളെല്ലാരും കൂടെ വന്ന് റംമ്പൂട്ടാന് എല്ലാം തല്ലിക്കൊഴിച്ച് അപ്പൊ തിള്ളോളെ പറയണ്ട്ന്നോട് പിന്നെ നോക്കുമ്പോ ഒരെണ്ണം കാണുന്നില്ല
ഉം
അതിന് മുകളിൽ ഇണ്ടായിരുന്നല്ലോ പിന്നെ നോക്കുമ്പോ കാണില്ല എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് പേര്ണ് കാണാൻ പോലും ഒരെണ്ണം വക്കാതെ എല്ലാം പറിച്ചു കൊണ്ടോയി എന്നിട്ട് ഇപ്പൊ മരം ഒഴിഞ്ഞ പോലെ ഇതെരെ കൊറെണ്ടായിനിലെ പഴ്ത്തൊക്കെ ചെയ്തുണ്ടായിരുന്നു
ഉം എല്ലാ അപ്പൊ ആ പിഞ്ചൊക്കെ പഴ്ത്തോ
അതൊക്കെ പഴ്ത്തിട്ട്ണ്ടായിര്ന്ന് അതിന്റെ മുകളിലേക്ക് ഇഷ്ടം പോലെ ഇണ്ടേനി മുകളിൽ ഇപ്പോഴും കാണുന്നുണ്ട് ട്ടോ
അല്ല അവരെങ്ങനെയാ അതൊക്കെ പറിചെടി മുകളില്
കൊച്ചുണ്ടായിരുന്നു കൂടെ പട്ട് കെട്ടിയോനും കൂടെ ഇണ്ടായിനി മൂപ്പരും കൂടെ പോയിട്ട് പർച്ച്.. പിന്നെ വല് ടിപ്പറാടെ വെച്ചിട്ട് ടിപ്പറ് മെല്ലെ പൊക്കിട്ട് അയ്ന്റെ മോൾള് കേറി നിന്നിട്ടൊക്കെപർച്ചു
ഉം.. ഉം...
അങ്ങനെല്ലാം പർച്ച് ഏകദേശം പർച്ച്. അവര് ഒരു ബേസൺ വട് വെച്ചിട്ട് ആ ബ്ലാക്ക് ബേസണില്ലേ വല്ലിയെ ഈ മറ്റേ ഹിന്ദിക്കാരൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് ആ അതിൽ വെച്ച് പിന്നെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് കുറെ നേരം വെള്ളത്തിട്ട് എന്നിട്ട് ഓര് ടി. വി കാണാൻ കുത്തിര്ന്ന് നോക്കുമ്പം അതിൽ രണ്ട് മൂന്നെണ്ണം കുറച്ച് മിടുക്കുള്ള കൂട്ടത്തി ഏനി അവര് ടി വി കാണുന്നതിന്റെടേല് ഒക്ക പറക്കി കൊണ്ടോയിച്ച് തീറ്റോട് തീറ്റേനി
ഇവര് ടീവീകാണും ചെയ്യ എഡാ അവർക്ക് കിട്ടിയോ
ഓ ബാക്കി ഞാൻ പർഞ്ഞ്.. ഇങ്ങനാണെങ്കി ആർക്കും കിട്ടൂല വീട്ടി പോയിട്ട് വീട്ടില് എന്താ ഉമ്മക്കും അനിയത്തികൊപ്പ വാപ്പിം മ്മിം അനിയത്തി ഒക്കണ്ടല്ലോ അടേ ഒരനിയത്യേ വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞാ അങ്ങോട്ടു കൊണ്ടോയിട്ടിനി ഒരെണ്ണം കിട്ടൂല. പ്പം മെല്ലെ വേം പേക്ക് ചെയ്ത് കൊണ്ടൊയ് എട് പിന്നെ വേഗം മോള് പാക്കെയ്ത്
ചോറൊക്കെ കഴിച്ചിട്ടാ പോയത്
ചോറ് ആ ആ കൊണ്ടള്ളതുകണ്ട് ഞാൻ ന്ന സുമറ് വാങ്ങന ഞാൻ ഇങ്ങനെ ന്താ പറയാ റസ്റ്റോറന്റിലേക്ക് വിളിച്ചു നോക്കീണ്ടാരുന്നു ചില്ലി ബ്രോസ്റ്റ് കിട്ടോന്നറിയാന് അതാവുമ്പോ കുറേ ഉണ്ടാവല്ലോ പിള്ളേർക്ക് ആകുമ്പോ ബ്രോസ്റ്റിന്റെ പീസ നമ്മൾ പൊരേൽ ബ്രോസ്റ്റ് വാങ്ങിയാ പത്തോ പതിനാറോ പീസ് ഉണ്ടാവൊള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ തികയില്ലല്ലോ
ആഹ് ആഹ്
അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ചില്ലി ബ്രോസ് ഇല്ല എന്ന് ചില്ലി ബ്രോസ്റ്റ് ആണെങ്കിൽ ഇനി ഒന്നെങ്കിലും വാങ്ങിയാലും അത്യാവശ്യം നല്ല പീസ് ണ്ടാവല്ലോ
അതുണ്ടാകും അഞ്ഞൂർ ഉർപ്യക്ക് വാങ്ങിയാൽ തന്നെ ഉണ്ടാവുമല്ലോ പന്ത്രണ്ട് എണ്ണം
പന്ത്രണ്ടെണ്ണാണോ
പന്ത്രണ്ടോ ഇരുപത്തിനാലോ
അങ്ങനെന്തോണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു
ബീഫ് ചില്ലി ഇരുപതിനാൽ എണ്ണന്ന് തോന്നിണ്ല്ലേ അഞ്ഞൂർന്
പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫിന് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്
ഹാഫിന് പന്ത്രണ്ടും ഫുള്ളിന് അഞ്ഞൂർ ആ ആ അങ്ങനെയാണെ
അപ്പൊ ഒന്നരൊക്കെ വാങ്ങി കഴിഞ്ഞാല് അത്യാവശ്യം നല്ല പീസ് ഉണ്ടാവല്ലോ അപ്പൊ അതില്ലാന്ന് പറഞ്ഞേ പ്പണ്ടാവേല്ലാന്ന് ന്നറിഞ് ന്നോട് ഞാൻ എടക്കിടയ്ക്ക് വിളിച്ചു ചോയ്ക്കു ഏ
എവിടെ ഇവിടെ വിളിക്കല് ആ
അപ്പോ അത് കിട്ടും അത് കിട്ടും കിട്ടിയിതുല്ല അപ്പൊ പിന്നെ അരി വാങ്ങിപ്പിച്ചു മറ്റേ ബസ്മതി റൈസ് വാങ്ങി മറ്റേ എന്താ പറയാ ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദി ബിരിയാണില്ലേ
ആഹ് നീ ഉണ്ടാക്കിയോ
ഓളും ഞാനും കൂടെ ഉണ്ടാക്കി ഞാൻ ചോറ് ഓ ഓൾ ഫുഡ്‌ ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കിയത് ഓൾ തന്നെ ആണ് മിനിയാന്ന് ഞാനെല്ലാ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. നല്ലോം നന്നായി ഒക്കെ ചെയ്ത്ണ്ടായിരുന്നു.
ചിക്കം മാങ്ങി.
ചിക്കൻ വാങ്ങി പിന്നെ ഉം ഉള്ളിയൊക്കെ വേഗം. തൊലിച്ച് വറുത്തെടുത്തു ന്നിട്ട് മിക്സ് ചെയ്ത് ബാക്കി എല്ലാ ഇങ്ക്രി ചെയ്ത് വെച്ച്
ഉം ഉം
ആ അങ്ങനെ പിന്നേ ഒര് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. ക്ഷെ ഞങ്ങക്ക് അരമണിക്കൂർ പോലും റസ്റ്റ് ചെയ്യാൻ നേരം കിട്ടിയില്ല. ഇല്ല. ഹ്
പിന്നെ അത് കണ്ടപ്പോ അത് കണ്ടപ്പോ തിന്നാനുള്ള കൊതിയും
അല്ലടി സമയല്ല. ഓൽക്ക് വീട്ട് പോണ്ടേ?
അങ്ങനെ.
ആഹ്. വെശ്പ്പിന്റെ അല്ല. വെശ്പ്പ്ന്ന് പറഞ്ഞാല് മക്കൾ ഒരെ ഒന്നും തിന്നീല്ല. കാരണം ഒരു റബുട്ടാൻ മുഴുവൻ തിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവടള്ള മിച്ചറും വർത്തായ്ക്കിം ഒക്കെ പൊർക്കി തിന്ന് തിത്ത്.
ഉം ഉം.
ആഹ് ഇവരഞ്ചാറെണ്ണം കുത്തിരിന്ന് ഫുള്ള് തിന്ന് തീർത്ത്. പിന്നെ അയിന് ശേഷം ഏ ഉം. കെട്ട്യോൻ പോയിട്ട് ഓറിയോ ബിസ്കേറ്റും അതുപോണം എല്ലാർക്കും ഡയറി മിൽക്ക് മക്കൾക്കൊക്കെ ഇരുപേന്റേം ഇൻക്ക്യും പിന്നേ അനിയത്തിക്കും മാത്രം പത്തിന്റൊം വാങ്ങി പിന്നെ ഓറിയോ ബിസ്കറ്റ് അതായത് ദ് ന്ത് ഡയറി മിൽക്ക് എല്ലാ എല്ലാർക്കും വാങ്ങി തന്നു. പിന്നെ രണ്ട് ഓറിയോ ബിസ് കേറ്റും വാങ്ങി. മറ്റ തും പാലും മാങ്ങി ഒരു ഷൈക്കും അട്ച്ച് കുട്ച്ച് പിന്നെ ഓൽക്ക് വേണോ. ബാക്കിള്ള റംമ്പുട്ടാൻ മുയിമൻ പെർ അതും തിന്നു പിന്നെ ഒന്നും വേണ്ടോൽക്ക് അതുകൊണ്ട് ചോറൊന്നീല അപ്പം. ആഹ്, മക്കള്ന്ന് ന്നോ പറഞ്ഞു. മ്മച്യേ പേക്ക് ചെയ്യോന്ന് ചോയ്ച്ച്. അങ്ങനെ എനിക്കും മൂ മൂപ്പരക്ക് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി ഫുള്ളും പാക്കെയ്ത് കൊടുത്തു വിട്ടു.
ആഹ് ആഹ്
അന്നൊരബദ്ധം പറ്റി ഐല് കൊർച്ച് ച്ച് ചിക്കന് ഒരിച്ചിരി അതൊരു ഒന്നര കിലോ ചിക്കന ആ മാങ്ങിനേ അയിന് ഇച്ചിരി ചി. ചിക്കന് ഞാൻ മെല്ലെ മാറ്റി ആ മസാലെ തന്നെ ഉള്ളത് ആടെപ്പൊറത്ത് വെച്ചിരുന്നു അത് പിന്നെ എട്ത്ത് ഫ്രിഡ്ജിലേക്ക് വക്ക യി. രാവിലെ എടുത്ത് നോക്കുമ്പോ ഇനിക്ക് അയിലൊരു സ്മെല്ല് ണ്ടോ ഉണ്ടോന്നൊരു ഡൗട്ട്. ന്നട്ട് ഞാനത് എടുത്തീല്ല. ഫ്രി ഏ ഏ കളഞ്ഞിട്ടില്ല. ഫ്രിഡ്ജിലേക്ക് വെച്ചു അത് ഞാ ഒരു പീസറ്റെ എടുത്തിട്ട് പൊരി. ഒക്കെ അല്ലെങ്കില് മസാലാക്കി നോക്കേ ചെയ്താലോന്ന്ങ്ങനെ വിചാരിക്കാന്ന് ചെയ്താ കേടാണെങ്കിലും അറിയുല്ലോ.
ആഹ് അത് ചൊകൻ്റല്ല. കളറ് മാറീണോന്ന് നോക്കിയാതി. ഒരു പച്ചക്കളറ് എന്തേലും വന്ന്ണോ നോക്ക്.
അങ്ങൻത്തെ കളറൊന്നും വന്നീല്ല. പക്ഷെ എനിക്കൊരു സ്മെല്ല്ണ്ടോന്നൊരു
ഒന്ന് നല്ലോണൊന്ന് ഫ്രക്ഷായിട്ടൊന്ന് ചൂടെള്ളത്തിലൊന്ന് കഴുകികോക്ക്.
ചൂടുവെള്ളത്ത് കഴിക്കിട്ടോ ഇയ്യ്ന്നാളെന്നോടെ ദോശ. ചുടാൻ വേണ്ടീട്ട് എന്താ പറയാ ദോശക്ക്.
ആഹ്, അവി അവിലിട്ടാ മതി.
അമിലിന്റെ അല്ല. അതോക്കെ. പിന്നേ ന്നോട് പറഞ്ഞീല്ലേര്‌ന്നോ. പെട്ടെന്ന് ഉം അരി വേ അല്ല സോറി അരി ഒന്ന് കുതിരാൻ വേണ്ടിട്ട് ചുടുവെള്ളത്തിലിടാന്. ഞാന് ഇന്ന് എന്തെയ്തു രാവിലെ എണീച്ചിട്ട് അരി വെള്ളം തിളപ്പിച്ച്‌ അയിലേക്ക് ഒഴിച്ചെടീ എന്നിട്ട് ബേവി ച്ചി കഴിഞ്ഞ് അല്ലാ പിന്നെ അര്ച്ചൊക്കെ വെച്ച് പിന്നെ തേങ്ങിം തൊക്കെ കൂട്ടി അരച്ചൊക്കെ വെച്ച് പിന്നെ ചട്ടീല് വെച്ചിട്ട് കിട്ടണ്ടേ?
അ പഷ ഒട്ട്ണമാരി ഒട്ടിയിണ്ടാവും.
ഒട്ടാ അതായത് നമ്മള് പിന്നെ ചോ അ ടൂലെ ചോറിട്ട് ഇണ്ടാ അതേപോലെ എന്നിട്ട് ഞാനെന്തെയ്തു കൊർച്ച് കട്ടീല് ഒഴിച്ച് കൊറേ നേരം അടെ വെച്ചു അപ്പൊ അത് തന്നെ വിട്ട് വരുന്നവരേ കാത്ത്ന്ന്. ആഹ് ആഹ് ആ ഞാന് നല്ലോണം വെള്ളം തിളപ്പിച്ച് വെള്ളം തിളപ്പിച് വെച്ച്
അതുപോലെ ഇത് ഇതും ചെയ്തോക്കടി നമ്മള് അവിലിട്ട്ട്ട്. ഇതാക്കി ഓക്ക്. നല്ല ടേസ്റ്റ്‌ള്ള ച് ത് നല്ല മുരിഞ്ഞ ദോശ.
തു ഏ ഇത് ണ്ടാക്കാന അപ്പ ണ്ടാക്കാനല്ലേ പറ്റൂ.
ദോശക്ക് പറ്റോടി മൊരിഞ്ഞ ദോശ.
അവില് ഇട്ടാല് റെഡി ആയി വരോ?
പിന്നേ ഞാന് രണ്ട് മൂന്ന് ദിവസം ണ്ടാക്കി നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല മുരിഞ്ഞ ആ ചൂടോട്ക്കെ തിന്നണം.
സ്പോട്ടില് അതായത് നമ്മള് ആ സമയത്ത് തന്നെ ഉണ്ടാക്കുന്നതല്ലേ അരയ്ക്കുന്നല്ലേ തലേന്ന് അരച്ചു വെക്കല്ലല്ലോ?
തലേന്ന് രച്ച് വെക്കണത്.
അതെയോ ഓക്കേ ഓക്കേ ഓക്കെ അത് ഓക്കെ നമ്മള് ചോറ്ടുന്നതിന് പകരം.
ആഹ് ഇവലിട്ടരുന്നു നല്ല രസണ്ട് മൊരിഞ്ഞ ദോശായിട്ട് വന്നു.
ഞാനേ അന്നെ കട്ട് ചെയ്യട്ടെ. ഒന്ന്
ആഹ്. സ